ഹലോ കേക്കാവടാ
ആഹ് കേക്കാം
ആഹ് എന്തുവായി പഠിത്തം
ആഹ് ഇങ്ങനെ നടക്കാണ്
ആഹ് പിന്നെ ഫുഡൊക്കെ കഴിച്ചോ
ഇല്ല കഴിക്കണം
ആഹ് പിന്നെ വന്ന്ട്ട് ചായക്കെ കുടിച്ചോ
ആഹ് ചായൊക്ക കുടിച്ചു
ആഹ് ആഹ് പിന്നെ ചായടെ കൂടെ കഴിക്ക്യാൻ എന്താ ഉണ്ടാര്ന്ന്
ചായയുടെ കൂടെ കഴിക്കാൻ മിച്ചർ ഉണ്ടാര്ന്നു
ആഹ് അപ്പൊ നല്ല കോമ്പോ
ആഹ് അതെ
അതൊക്കെ ഇരിക്കട്ടേ നാളത്തേക്കുള്ള എന്തോ ആയി
അടിച്ചോണ്ടിരിക്ക്യാൺ
ആഹ് ആഹ് ഞാനും ഇങ്ങനെ വായിച്ചു നോക്കേതാ പിന്നെ പിള്ളേര് ഒന്നിനും സമ്മയ്ക്കത്തില്ല
ആഹ് ല്ലെ
ഉം ഉം പിന്നെ പിന്നെ ഞാനൊരു കാര്യം ചോയ്ക്കട്ടെ ഞാനൊരു കുസൃതി ചോദ്യമായിട്ട് ചോയിക്കാം പഠിക്ക്യാനുള്ളത്
ഹായ്
ഐസിന് മുകളി നിന്ന് വണ്ടി തള്ളിയാൽ നീങ്ങാറില്ല എന്തായിരിക്കും കാരണം
ആഹ്
അറിയാവോ
ചോയിച്ചോ
ഐസിന്റെ മോളീന്നേ വണ്ടി തെള്ളിയാ നീങ്ങാറില്ല എന്തായിരിക്കും കാരണം
കർശനഫലം കാരണാണോ
കർശനഫല അല്ല ഐസിൽ നിന്നും പ്രതിപ്രവർത്തനം ലഭിക്കാ ത്തത് കൊണ്ടാണ് നീങ്ങാത്തത് പ്രിക്ഷനല്ല ഐസിന് മുകളീന്ന് പ്രതിപ്രവർ ത്തനം നടക്കാത്തോണ്ടാണെന്നാ പറയുന്ന്
ആഹ് ല്ലേ ആഹ്
ആഹ്
നല്ല ചോദ്യാ
ആഹ് നല്ല ചോദ്യവാ അതൊക്കെ ഒന്ന് നോക്കി വെച്ചാ കൊള്ള
ഒന്ന് വായിച്ചാലേ കിട്ടത്തൊള്ളൂ അല്ലാതെ പെട്ടെന്ന് ആലോച്ച നമക്ക് കിട്ടത്തില്ല
ഉം പിന്നെ മൂ ഈ ന്യൂട്ട ലോസിനകത്ത് ഏറ്റവും ഈസി ആയിട്ടുള്ളത് തേഡ് ലോ ആണല്ലോ
ആഹ് എല്ലാർക്കും എപ്പഴും അറിയാവുന്ന ലോയോ അതായിരിക്കും ഹ ഹ ഹ
അതാവുമ്പോ ആ ഒരു ഗുമ്മിനങ് പറഞ് പോവ
ആഹ്
എവിരിയാക്ഷൻ ഹാസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ നമ്മളെപ്പഴും ഉപയോഗിക്കുവല്ലോ
നമ്മൾ ആ ഡയലോഗ് പറയുമ്പോഴും ഇങ്ങനെ നമ്മളുപയൊഗിക്കാറുണ്ട്
ആഹ് ഉപയോഗിക്കും പിന്നെ ഈ നമ്മളെ തോണി തുഴയുന്നതും പിന്നെ തോക്കീന്ന് വെടിയുണ്ട പോവുന്നതും എല്ലാം ആ അത് ആഹ് ആഹ് ആ വര്ന്ന് വെച്ചല്ലേ
അതെ
പിന്നെ ലോസൊക്കെ അത്രയെക്കെ നോക്കി പിന്നെ ആക്ക എന്തോന്നറിയാവോ മൊമെന്റൊ മൊമെന്റൊ
ആത് ഈ ചലിച്ചോണ്ടിരിക്കുന്ന വസ്തുക്കളുടെ ഗുണാന്നാണല്ലോ പറയുന്നെ മൂവേയിലരിക്കുന്ന വസ്തുക്കളുടെ ഒരു ഗുണവാണാക്കാം ആഹ്
ആഹ് ആക്ക അതായത് ഈ ചലിച്ചോണ്ടിരിക്കുന്ന വസ്തുക്കൾക്ക് വേറൊരു വസ്തുവിൽ ആഘാതം ഏൽപ്പിക്കാൻ കഴിയും അതിനെയാണ് ആക്കോന്ന് പറയുന്നത് വെടിയുണ്ട ചലിച്ചോണ്ടിരിക്കുന്നെന്റെ മുമ്പിൽ പോയിന്ന്
ആഹ്
ദിശ ഉള്ള അളവ് ഏത് ദിശയിലാണോ അത് സഞ്ചരിക്കുന്നത് ആ അളവിനെയാണ് നമ്മള് സതിശ അളവ്ന്ന് പറയുന്നത്
ആഹ് ചെല സമയത്ത് കൺഫ്യൂഷനാവും
ആഹ് നമ്മക്ക് ഇപ്പൊ ഇപ്പൊരു സാധനം മൂവ് ചെയ്തു അത് ഈ ദിശയിലാണ് മൂവ് ചെയ്തത് ന്ന് നമുക്ക് പറയാൻ പറ്റും സ്ഥാനാന്തരത്തിന് അ ഇല്ല അളവില്ല
ആണല്ലേ ആഹ്
മൻസിലായ നമ്മള് ഇപ്പം പ്പ നമ്മളല്ലാ ഒരു ടേബിള് ഒരെടത്ത്ന്ന് ഒരെടത്തോട്ട് നമ്മള് നീക്കി വെക്കുക അപ്പനമ്മള് നോർമലി അതൊരു സ്ഥാനാന്തരമായിട്ടേ കണക്കൂട്ടത്തോളൂ അതിന്റെ അതിത്ര ദൂരം വലത്തോട്ട് സഞ്ചരിച്ചു ഇത്ര ദൂരം ഇടത്തോട്ട് സഞ്ചരിച്ചു അല്ലെങ്കിൽ പ്ലസ് ഇത്ര അതൊന്നും നമ്മള് പറയത്തില്ല നമ്മളല്ലാതെ പ്പൊ ഒരു സ്ഥലത്തു നിന്ന് ഒരു മനുഷ്യൻ അവിടം വരെ പോവുക അപ്പൊ നമ്മൾ പറയും അയാൾ പത്ത് മുമ്പോട്ട് സംഞ്ചരിച്ചിട്ട് വലത്തോട്ട് തിരിഞ്ഞ് ഇരുപത് കിലോമീറ്റർ സംസഞ്ചരിച്ചു അ നമ്മള് ദിശ പറയും
ഉം
മൻസ്സിലായോ അപ്പതാണീ അതിശോ സതിശം തമ്മിള്ള വ്യത്യാസം
ആ അതേ ലേ ആഹ്
ഉം പിന്നെ ഈ ആക്കോന്ന് പറയുന്നത് മൊമന്റ ഇല്ലേ മൊമന്റ ഇത്രേ ഒള്ളൂ പ്പൊ ചലിക്കുന്ന വസ്തുവിന്റെ മുമ്പി ചെന്ന് നിന്ന്കഴിഞ്ഞാ നമ്മക്ക് പ്പം വെടിയുണ്ടേടെ മുമ്പി ചെന്ന് നിന്ന് ആള് തീരും അത് പറയുന്ന കണക്ക് ചലിച്ചോണ്ടിരിക്കുന്ന വസ്തുവിന് മറ്റേ വസ്തുവിനകത്ത് ആ ഒരു ആഘാതം ഉണ്ടാക്കാൻ പറ്റു, അതാണ് മൊമന്റ് അത് കണ്ടുപിടിക്കൻ നമ്മള് മാസ് ഇൻടു പ്രവേഗം ചെയ്താ മതി
ആഹ് അതല്ലേ
ഉം എത്രേണോ വസ്തുവിന്റെ മാസ ആഹ് അതിന്റ പ്രവേഗ വായിട്ട് ഇന്റു ചെയ്യുമ്പം ന്നമുക്ക് മൊമെന്റം കിട്ടും
ആഹ്
മൊമെന്റത്തിന്റെ യൂണിറ്ററിയാവോ?
മൊമൻ്റത്തിന്റെ യൂണിറ്റ് ആഹ് ഇല്ലല്ലോ
മാസ് ന്റു പ്രവേഗവല്ലേ ആക്കം അപ്പൊ മാസിന്റെ യൂണിറ്റെന്തുവാ? കെ ജി
മാസിന്റെ യൂണിറ്റ് കെ ജി ആ കിലോ ഗ്രാം
യൂണിറ്റെന്തുവാ? പ്രവേഗത്തിന്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻ്റ് അപ്പ കിലോഗ്രാം മീറ്റർ പെർ സെക്കൻ്റ്
ആഹ് ഓക്കെ ഓക്കെ
യൂണിറ്റ് അറിഞ്ഞൂടെങ്കി ജസ്റ്റ് നമ്മള് അതിന്റെ ഇക്വേഷനെഴുതീട്ട് യൂണിറ്റ് എഴുതി നോക്കിയാ മതി
ആഹ്
എന്നാ നമുക്ക് കിട്ടും മ് പിന്നെ നിശ്ചലാവസ്ഥയിലിരിക്കുന്നേനൊന്നും ആക്കവില്ല ചലിച്ചാലെല്ലേ ഒള്ളൂ ആക്കം
ആഹ് അതെ
മ്
എളുപ്പ ഉള്ള കൊസ്റ്റ്യൻസായിരിക്കും ന്നമുക്ക് കാണുമ്പം പെട്ടെന്ന് കൺഫ്യൂഷനായിട്ട് തെ റ്റിക്കുന്നത്
കൺഫ്യൂഷനാവും അതാണ് കൊഴപ്പം പിന്നെ സി വി രാമന് നോബൽ സമ്മാനം ലഭിച്ചേ ഏതിനാത്താന്നറിയാവോ?
ആകാശ ന്നീലിമേലെന്തോ
ആഹ് ന്നമ്മള് ജസ്റ്റ് ഫിസിക്സ് ഫിസിക് സന്നേ കാണത്തൊളായിരിക്കും ഓപ്ഷനകത്ത് ഫിസിക്സെന്നേ കാണത്തോളായിരി
ആഹ് ഹഹ ഹഹ ആഹ്
പിന്നെ ആധുനിക ഭൗതിക ശാസ്ത്ര ത്തിന്റെ പിതാവാരാ അറിയോ?
ആധുനിക ഭൗതിക ശാസ് അല്ല ഇത് പറഞ്ഞിട്ട് പറയാം ആധുനിക ഭൗതികശാസ്ത്രത്തിന്റെ പിതാവാരായ്രുന്നു?
ആൽബേട്ട് ഐൻസ്റ്റീൻ
ആണ്ലേ ആഹ് ന്യൂട്ടണും, അയൺസ്റ്റീനും തിരിഞ്ഞോവും
ആഹ് അതാ ന്യൂട്ടനും ഐൻസ്റ്റീനും ന്യൂ ട്ടൺ ന്ന് പറയുമ്പം ചുരുണ്ട മുടി ഇങ്ങനെ ഞട്ട് പോലത്തെ ന ട്ട് തൂങ്ങി കെടക്കുന്ന കണക്ക് അങ്ങനെ ഓർത്താ മതി
ഇവരുടെ കാര്യങ്ങള് തമ്മില് ബന്ധവുണ്ടല്ലോ ചെല കാര്യങ്ങളിൽ ന്യൂട്രനും, അയൻസ്റ്റീനും തമ്മില് ചെയ്യുന്ന കാര് ര്യം ആഹ്
ആഹ് ഉണ്ട് ഉണ്ട്
അതേ കൊറേ നിയമങ്ങളൊക്കെ ന്യൂട്ടൻന്റെയുണ്ട് വേറേ കൊറേ നിയമങ്ങൾ ഐൻസ്റ്റീനുണ്ട്
ഐൻസ്റ്റീനാണല്ലോ ന്നമ്മള്പ്പം പറയുന്ന പുള്ളിക്കാണ് ഏറ്റവും കൂടുതൽ ഐക്യു ഉണ്ടായിരുന്നത്
ആഹ് അതെ മ് ക്ഷെ നമ്മളെപ്പഴും ഗൂഗ് പ്പം പറയുമ്പോ ന്യൂട്ടണല്ലേ പർ
ന്യൂട്ടനേ ആണ് ആഹ് ഭൂഗുരുത്തൊക്കെ കണ്ടുപിടിച്ചെ ന്യൂട്ടണാ ഈ ന്യൂട്ടന്റെ കൊറേ ലോസൊക്കെ വെച്ച് വെച്ചാണ് ഐസക് ന്യൂ അല്ല ആൽബേട്ടയ് രണ്ടു പേരും രണ്ട് കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ആളുകളല്ലേ ഭയങ്കര വ്യത്യാസവുണ്ട്
ആഹ് പക്ഷെ ചെ ഈ ഇവിടെ കണ്ടത്തല്കൾക്ക് സാമ്യവുണ്ട്
സാമ്യമുണ്ട് സാമ്യമുണ്ട് ആഹ് അതണ്ട്
അതുകൊണ്ട
പിന്നെ ഈ ഈ ഐസ് ആൽബർട്ട് ഐൻസ്റ്റീൻ എനിക്കും തിരിഞ്ഞു പോവും ഐസക് ന്യൂ ട്ടൻ ന്നാ വരുന്നേ ആൽബർട്ട് ഐൻസ്റ്റീൻ ആണീ ഫോട്ടോ ഇലക്ട്രിക് എഫക് റ്റും പിന്നെ റിലേറ്റീവിറ്റിയുടെ തിയ റിയും അതൊക്കെ കണ്ടുപിടിച്ചത് ആൽബർട്ട് ഐൻസ്റ്റീന
ഉം അതുപോലെ ന്യൂട്ടനും എന്തോ ഉണ്ട് എന്തനം പ്രകാശത്തിന്റെ പറയുമ്പം ന്യൂ കണാ ആഹ് അതാണ് തിരിഞ്ഞ് പോ കുന്നത് ഒരേ കാര്യം രണ്ടു പേരും കൂടെ വരുമ്പോത്തേനുവേ
ആഹ് പിന്നെ ഊ അ പുള്ളി കണികാ സംരക്ഷണം കണ്ട്പടിച്ചെങ്കി ഈ ആൽബർട്ട് ഐൻസ്റ്റീൻ ഊർജ്ജ സംരക്ഷണ നിയമമാണ് കണ്ടുപിടിച്ചത് അങ്ങനെ ഇത് മിക്സായി കിടക്കുവാ അതാ
ആഹ് പക്ഷെ ഇവര് കണ്ടുപിടി ച്ചില്ലായിരുന്നെങ്കി പ്രകാശം ആഹ് ഇല്ല പഠിച്ചില്ല തൊടങ്ങണം ആഹ് ഇല്ല നമുക്കിതൊന്നും അറിയാൻ പറ്റത്തില്ലായിരുന്നല്ലോ ആഹ്
ഇപ്പ നമ്മളെ ഈ ഇത് തന്നെ നമ്മളിപ്പോ പരാവോളയുടെ കാര്യം നേരത്തെ പറഞ്ഞില്ലേ ഇ ഇത്ര കോണിൽ എറിയുമ്പോഴാണ് അത്രയും ദൂരം പോകുന്നത് ഇപ്പൊ ഈ മിസ് സൈയിലൊക്കെ അത് ആക്ച്വലി അതൊക്കെ ഇവര് കണ്ടുപിടിക്കുന്നതിനെക്കാണ്ടി മുമ്പേ യൂസ് ചെയ്യുന്നുണ്ട് പക്ഷെ പണ്ട് യുദ്ധൊക്കെ ചെയ്യുമ്പം ഈ പീരങ്കിയുടെ ആ പീരങ്കി കണ്ടിട്ടില്ലേ നീ തെങ്കിലും മ്യൂസിയത്തി പോയപ്പം പീരങ്കി ഈ ലോയൊക്കെ ഉണ്ടകുന്നതിന് മുമ്പേ കണ്ടുപിടിച്ച സാനമാണ് പീരങ്കി പീരങ്കിയുടെ ചരിവ് ഫോർട്ടി ഫൈവ് ഡിഗ്രിയാ
ആഹ്
കണ്ടിട്ടില്ലേ അതൊരു ഇങ്ങനെ ഇരിക്കുന്നെ ഈ ആ ഒരു പൊസിഷനില് നയന്റിക്കും വൺ എയ്റ്റിക്കും എടയിൽ റ്റുള്ള പൊസിഷൻലാ അതിരിക്കുന്നത് അപ്പൊ എത്രയോ ന്നല്ല അവരിങ്ങനെ പരീക്ഷിച്ച് പരീക്ഷിച്ച് നോക്കിയപ്പം കണ്ടുപിടിച്ചപ്പോ അതിന്റെ ഉണ്ട ദൂരെ പോകുന്നത് ഇങ്ങനെ വെച്ചപ്പോഴാണ് അവര് ലോയൊന്നും അറിഞ്ഞിട്ട് വെച്ചെയല്ല
അല്ലാ ആഹ്
ആഹ് ആഹ്
ഇപ്പൊ പക്ഷെ ഒത്തിരി കാര്യങ്ങള് ആഹ് അഡ്വാൻസ് ആയില്ല ടെക്നോളജിന്ന് വച്ചയിഞ്ഞാ ഈ ആഹ് ഗ്രാവിറ്റി കണ്ടുപിടിച്ചതിന് ശേഷം അല്ലേ കൊറേ കാര്യങ്ങൾ നമ്മൾ അറിയാൻ തൊ
പിന്നെ നമ്മളിപ്പ ഈ മിസൈലൊക്കെ വിടുന്നതും ഈ ഗ്രാവിറ്റിയും ഇതൊക്കെ കണ്ടുപിടിച്ചതിന് ശേഷം അല്ലേ എസ് കെ ലോസിറ്റിയ ഒക്കെ കണ്ടുപിടിട്ടല്ലേ നമു ക്കിങ്ങനെ ഇതിനപ്പറം പോയി കഴിഞ്ഞാൽ പിന്നെ ഫ്യൂവല് വേണ്ട ഇതങ്ങ് പൊക്കോളുംന്നൊക്കെ ഒള്ളത് ഈ എസ് കെ ഫെലോസിറ്റിയൊക്കെ അറിഞ്ഞോൊണ്ടല്ലേ അങ്ങനെയൊക്കെ വിടാൻ തൊടങ്ങിയത്.
നമ്മടെ ചുറ്റിനും നടക്കുന്ന ഭൂരിഭാഗം കാര്യങ്ങളിലും ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും ഒക്കെ തന്നെയാണ്.
ആണാണ്, പിന്നെ ഇത്രയും ഡെവലപ്പാവാൻ കാരണം ഇതൊക്കെ തന്നെയാ. പിന്നെ ചെലര് ഇങ്ങനെ ഇതൊക്കെ സ്കൂളില് എന്തിനാ ആവശ്യല്ലാതെ പഠിക്കുന്നേന്നാ ചെല ആളുകള് ചോദിക്കുന്നത്. അത് അവരുടെ വിവരം ഇല്ലായ്മ, ഇതൊക്കെ അപ്ലൈ ചെയ്താണെന്ന് നമ്മള് എല്ലാ എന്നുള്ളത് അവർക്ക് അറിയത്തില്ലല്ലോ.
അതെ നമ്മള് ഇതൊക്കെ കാണാതെ പഠിക്കുന്നതിനെക്കാൾ കൂടുതൽ പ്രാക്റ്റിക്കലി അറിഞ്ഞിരിക്കണം. പല സം സമയത്തും നമുക്കാ
ഞാനങ്ങനാട്ടോ ഞാനിങ്ങനെ ഇപ്പോ വീട്ടിൽ കുക്ക് ചെയ്യുവാണെങ്കിലും ഞാനിങ്ങനെ ഓരോ കാര്യങ്ങള് സയിന്റിഫികായിട്ടുള്ള കാര്യങ്ങളെന്റെ മൈന്റി കേറി വരും, ഇതിങ്ങനെ ചെയ്താ അങ്ങനെ ചെയ്യാം, മീൻസ് നമുക്ക് കൊറച്ചൂടി ഡി ഐ വൈ യായിട്ട് കാര്യങ്ങള് ചെയ്യാനുള്ളൊരു സ്കില്ല് വരും, നമ്മള് മനസ്സിലാക്കി ഓരോ കാര്യങ്ങള് ചെയ്താലുവേ ഇപ്പം ആഹ് ഇപ്പൊ വീട്ടിലുള്ള അത്യാവശ്യം ഈ ഇലക്ട്രിക് സാധനങ്ങളൊക്കെ ചീത്തയായിക്കഴിഞ്ഞാ അതെന്തായിരിക്കും ചീത്തയായെന്ന് ഞാൻ ചിന്തിക്കും, എന്നിട്ടൊന്ന് അഴിച്ച് നോക്കും. ഏഹ് അഹ് എന്നിട്ട് മ്മക്ക് അറിയാവുന്ന എന്തേലൊക്കെ ചെയ്തോക്കുമ്പൊ ശരിയാവുന്നതേ ഒള്ളു. ഹലോ കേക്ക്ന്നില്ലേടാ ആഹ്
അതവരുടെ
ആണാണ്, എടക്ക് വെച്ച് കേക്കാൻ വയ്യാര്ന്ന്.
ആഹ്
ആഹ് പിന്നെ അങ്ങനെക്കെയിങ്ങനെ നമ്മള് റിലേറ്റെയ്ത് പഠിച്ച് കഴിഞ്ഞാ നമ്മടെ മൈന്റി ഇരിക്കേം ചെയ്യും. പൊറത്തുന്ന്പ്പൊരു ഇങ്ങനെ ഇപ്പം പ്രോബ്ലംസ് ചോദിക്കുമ്പഴാണെങ്കിലുവേ നമ്മളപ്ലൈ ചെയ്ത് പഠിക്കുമ്പം നമുക്കൊരു ഒരു ഇതില്ല, നമുക്ക് ചിന്തിച്ച് അതിനാൻസറ് കണ്ടുപിടിക്കാൻ പറ്റും.
ആ പക്ഷെ പ്രശ്നങ്ങള് വരുന്നത് വർഷങ്ങള് പഠിക്കുമ്പഴാ.
ആഹ് വർഷാണ്, അത് പ്രത്യേകിച്ച് എനിക്ക് ഹിസ് റ്ററി പഠിക്കുമ്പൊ ഭയങ്കരപ്രശ്
അതേ
ആഹ് ബാക്കിയൊക്കെ ഞാനിങ്ങനെ റിലേറ്റെയ്ത് വർഷം മാത്രം റിലേറ്റെയ്യാൻ പറ്റ് കാരണം നമ്മക്കിപ്പ ബാക്കിയൊക്കെ കോഡ് വെ ച്ചൊക്കെ പഠിക്കാം, ഇപ്പ ഇന്ത്യേടെ അയൽ രാജ്യങ്ങളങ്ങനൊക്കെ പഠിക്കുമ്പം ഞാനിങ്ങനെ എന്തെങ്കിലൊക്കെ കോഡൊണ്ടാക്കും.
അതെ നമുക്കിപ്പോ ചൈനയും പാകിസ്ഥാനൊക്കെ കാണുമ്പൊതന്നെ നമുക്കവര് ശത്രുക്കളാണ് ആ ഒരു മൈന്റ് വെച്ചെ ന്തെങ്കിലൊക്കെ പറഞ്ഞമ്മള് പഠിക്കും.
ചൈനയുയായിട്ട് അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങൾ എന്ന് പറയുമ്പൊ ഞാനൊരു കോഡങ്ങുണ്ടാക്കും.
അതാ